ഹലോ
ആഹ കേക്കണില്ലേ
കേക്ക എന്താ നല്ല എന്ത പരിപാടി
ഉ അ പനിയൊക്ക ഓരോന്നല്ലും എടുത്ത കൊണ്ട്ക്ക് കുട്ടിയ വീട്ടില ഉമ്മണ്ട് ഉമ്മ ഹസ്ബൻഡ് ആ ഹസ്ബൻഡ് ന്റെ ഉമ്മ ആ ഒരാള ഒരാളള്ള ഓൾ കുറച്ചരായി പോയിട്ട് അ പത്തരക്കാണ് തുടങ്ങ പത്തണക്കാ വണ്ടി വരിക എൽ കെജി ല എൽ കെ ജി ലേണ ആ ശെരിയാള അപ്പ രാശം ചേർത്തിതാ അവിടെ എത്ര ആാണ് ഏ വല്ല അവഓരൊക്കെ പോയിണ്ടാവല
ആഹ് മോളും മോനും ആണ് മോള് പ്ലസ് ടു മോന് ആറാം ക്ലാസ്സില്
ഏ ഉ പ്ലസ് റ്റു ഇപ്പ നേരത്തെ തുടങ്ങൂലേ.. എങ്ങനെ, അവിടെ അടുത്താ, എങ്ങനെ ഏ എന്തെ ലീവ്
ഓന് കാലിന് വീണിട്ടേ, ഒര്ചെറിയൊരു
ഏഹ്.. ഏഹ് അപ്പോൾ ഏ ഇന്നത ഇന്നാ ഏ ഇന്നും ഇന്നലെക്കെ ഇന്നലക്കെലീവേനീ ഏ ഏ എന്ത ഫുട്ബോൾ കൾച്ചിട്ടാ ഏ ആൺകുട്ട്യളാകുമ്പോ അങ്ങനെയൊക്കെ ഇണ്ടാവല്ലോ
ക്കെണ്ടാവും മോളോ മോനോ?
മോന മോളാണ് മോള ആ ഹസ്ബൻ്റവടെണ്ട് ഹസ്ബൻറിന് വീടിന്റെക്കെ പണിയാണ് ആ അല്ല തേപ്പ്
ആഹ ആഹ് ആ
ഉം അപ്പൊ ഇന്ന് ലീവാണ് ഇന്നില്ല
അവിടെ ഇണ്ടന്നിട്ട്
ആന്ന് മായയക്കാരാ ചട്ട ലീവ്ടുത് അ മയ അ അത്രല്ല ആ അവിടെണ്ട് ആല്ല രാവിലെ എങ്ങനെ പെയതി
ആഹ അതന്നെ രാവിലെ നല്ല മൂടി വന്നീനി
ആഹ
ഇപ്പൊ നല്ല തെളിഞ്ഞ നല്ല വെയിലാ
ആ അവിടെ പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണി ഒരു വിധം ആയി ക്ണ് ആഹ് ഫുഡ് ഒറ്റക്കായപ്പിന്നെ എല്ലാം നോക്കി ഇനി വൈകുന്നേരത്തിനൊക്കെ നോക്കുള്ളൂ
ആഹ രണ്ടു നേരം
അല്ല ഒന്ന ഒരു നേരല്ലേ വെക്കുള്ളൂ, ഞാൻ ഒറ്റക്കാവുമ്പളേ. ചോറിനോട് വലിയ താല്പര്യം ഇല്ല അവിടെ മക്കൾക്കുല്ലിയഅപ്പൊ ഈ കടി ആഹ ആ കടിയൊക്കെ ഇണ്ടാക്കും ഈ റാഗി കൊണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമോക്കെ ഉണ്ടാക്കും ഇവർക്ക് എല്ല പിന്നേ ആഹ റാഗിയൊക്കെ നല്ലതാണ്
ഉം.. !
അപ്പ അങ്ങനെ.. അങ്ങനെ എന്തെങ്കിലുംമൊക്കെ ചെയ്യും. പുട്ട്, റാഗി, പുട്ട് റാഗി.
ആഹ ആഹ ആഹ അപ്പൊ
തീരെ ചോറ് കഴിക്കുല്ലാ ആഹാ ആഹാ മീൻകറിയോ അങ്ങനെ ചിക്കനോ അങ്ങനെയൊക്കെ കറി ആയാല് ആ മതി പിന്ന ഒന്നും വേണ്ട നിങ്ങള് പിന്നെ, ആ മീനൊക്കെ കിട്ടണൊണ്ട് അവിടില്ലേ
ഇവിടെ കൊറവാ കൊറ ഇങ് വരല്ലോ ഇവിടെ അവിടെ അങ്ങാടി പോയി വാങ്ങണം ഞങ്ങള് പിന്നെ അങ്ങാടി ഏകദേശം അങ്ങാടിന്റെ ഒക്കെ സ്ഥലത്താണ്
ആഹ് ആ് അപ്പൊ പിന്നെ അടുത്ത തന്നെ വരലുണ്ടാവൂല്ലേ നമ്മള് കൊറച്ചള്ളോട്ടാ, ആ വണ്ടി വരിക ഉം ആ മീനൊക്കെ ഉള്ള രസാ മീന് വാട്സആപ്പില് വരും ഞമ്മക്ക് രാവിലെ തന്നെ മീന്റെ വെലയും ഫോട്ടവും ഓ പിന്നെ മീൻകാരന്റെ വോയ്സ് ആഹ വാട്സ്ആപ്പില് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് എല്ലാർക്കും വരും. ആഹ്.. ! മീൻകാരൻ
ഏ.. ഞാൻ അദ്യായിട്ട് കേക്ക ആഹ.. ഞാൻ അദ്യായിട്ട് കേക്ക. കേക്ക
ആഹ.. ആഹ.. അങ്ങനെയൊക്കെ ഇവിടെ. ചെക്കനാണ് പ്രായൊള്ള ആളൊന്നല്ല ആ എല്ലാ മീന്റെ ഫോട്ടോയും വരും പിന്നെ ബോക്സ് ആ് പിന്നെ അതിറെ താഴെ വിലയും ഇടും അപ്പൊ നമ്മുക്ക് താ വേണ്ടേന്ന് വീട്ടന്ന് തീരുമാനിച്ചാണ് പോയാൽ മതി പത്തുമണി ആവുമ്പോത്തിന് വരുള്ളൂ ഒമ്പതര ആ ടൈമില മീൻ വര ആഹ ഏതെങ്കിലും ഉള്ള വാങ്ങി പോരണ്ടേ അപ്പൊ രാവിൽ തന്നെ എപ്പ വിടുംന്നറിയോ ഓല് നാല്മണി മൂന്നര നാല്മണിക്ക് മീൻ ആ എടുക്കണ ആ ടൈമിൽ എടുത്തി ട്ട് ആ ടൈമ് വിടും. അപ്പൊ പിന്നമ്മള് ആണുങ്ങളൊക്കെ പോണന് മുന്നെ സെലക്ട് ചെയ്ത് പോയാതി ഏതാ വേണ്ടെന്നൊക്കെ, ഞ്ഞിമീൻ ഇല്ലെങ്കിലും പറയും ഇന്ന് ഇല്യട്ടോ ലൈനില് വണ്ടി വരൂലട്ടോന്ന് പറയും ഉം അങ്ങനേണ്, ആ അതന്നെ അയ്ന് കര്തിക്കണ്ട ഉമ്മ ഒറ്റക്കെ ഉള്ളൂ, ഉപ്പ ഇല്ലേ
ആഇമ്മണ്ട് ഇമ്മല്ല, ഇപ്പ മരിച്ച്ണ് ഇപ്പല്ല അവിടെ ഇങ്ങളവീടെവിടെ അവിടെ എടുത്താ? കൊർച്ച് പോവാണ്ടോ?
തറവാട്ട്ന്നോ?
അല്ല ഇങ്ങളെ സ്
സ്വന്തം വീട് അധികൊന്നും പോവാല്യ, പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ, നാല് കിലോമീറ്റർ അത്രകൊള്ളൂ കൂടുതലൊന്നും ഓവർ ദൂരൊന്നുല്യ
ആ
നമ്മക്ക് പോണങ്കി ഇപ്പൊ പോയിട്ട് ഞാൻ പോയി ഒന്ന് ഒരൂസ് പോയി വരാനൊക്കെ പറ്റും. അങ്ങനൊക്കെ പറ്റും. ഹും ഹും ആ അങ്ങനൊരു സലാ
ആ അവിടെ ഇമ്മ്യും ഇപ്പ്യുക്കെണ്ടോ ബടെ
ഇല്ല ഹസ്ബന്റിഇമ്മീം ഇപ്പീം ഒക്കെ മരിച്ചത ഇമ്മ ഇപ്പ ഒന്നും ഇല്ല. പ്രായാകാതെ തന്നെ മരിച്ചതാ വല്യത് ഹസ്ബൻ്റാണ്. ആ പിന്നെ ഉപ്പാ ചെറിയഒരു അസുഖായിട്ട് കി ടപ്പില്ലായിരുന്നു. പിന്നെ ഉമ്മ ആ ഇദ്ധയിൽ ഇരിക്കുമ്പോ തന്നെ അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിച്ചത് ഇപ്പൊ മരിച്ചിട്ട്, പിന്നെ ഒമ്പത് വർഷായി ഒമ്പത് വർഷായി റബിഉൽ അവ്വലിലാ മരിച്ചത് ഉം ഒമ്പത് വർഷായി
പിന്നെന്താ, എന്തെങ്കി കൃഷിയോ അങ്ങനെ ചെടിയോ അങ്ങനെയൊക്കെ
ആഅതൊക്കെണ്ട് ചെടി, മുളക്, കൃഷി.. കോവക്ക, അങ്ങനൊക്കെണ്ടല്ലോ ഇണ്ട്.. പിന്നെ പന്നി വരുന്ന സ്ഥലാ പന്നിയൊക്കെ ഇണ്ട് വടെ. ന്നട്ട് ഈ വാഴ, ചേമ്പ്, അങ്ങൻത്തൊക്കെ വേം നശിപ്പിച്ചും കേടര്ത്തും
ആഅപ്പൊ ചെറീ ചെറി ചെറിയ കൃഷികളൊക്കെ നശിപ്പിക്കോ?
അങ്ങൻത്തൊന്നും പിന്നെ ഓൽക്ക് പറ്റൂലല്ലോ.. നല്ല പിന്നെ, വെള്ളമുളകൊക്കെ ഇഷ്ടം പോലെണ്ട്, വീട്ടില്
ഏ സുഖാണ് നമ്മക്ക് ആവശ്യത്തിനൊക്കെ വീട്ടി
ആ ആ ആ ആ ആ അതന്നെ നല്ല നല്ല സ്ഥലാണ്, ആ ചെടികളൊക്കെ ഇണ്ട്. ന്റെ ഹസ്ബന്റിനാണ് ചെടി ഭയങ്കര താല്പര്യം ഓരെല്ലോം ഉണ്ടാക്കും.
ഏ. ഏഹ് എന്താ ഏഹ ഏ ഏഹ് ഏ ഷോപ്പാ
ആ ആ ഇങ്ങനെ ഗോഡൗൺ ഉണ്ടല്ലോ അരീന്റൊക്കെ
ആഹ് ആഹ് അങ്ങനത്തെ കടയാ ഉം ആഹ് അപ്പൊ രാവിലെ പോവോ
ആ ആറര ആ ടൈമിൽ പോകും
ഏ പിന്നെ വൈ രാത്രിക്കെ
രാത്രി ഏഴര എട്ട് മണിയക്കാവും
ഏ കട അടച്ച് ആ അടച്ച് പോരേണ്ടിരുല്ലേ ഏഹ്
സ്വന്തായിട്ട് ഇല്ലട്ടോ അവിടെ ആഹ് പിന്നെ ഞാറാഴ്ചേണ് ലീവ്
ഏഹ് ഇങ്ങള് ഇങ്ങനെ പൊറത്തുന്നൊക്കെ വാങ്ങിയൊണ്ടോ ചെടികള്
ആഹ് ഞാൻ വാങ്ങൂല മൂപ്പര് നല്ലോണം വാങ്ങും ഇന്ക്ക് ഞാൻ പറയാ ആഹ് ആഹ് അങ്ങനതോം ഉണ്ട് അല്ലാ ആഹ് കൂടുതലും ഇപ്പൊ എല ച്ചെടികളാട്ടോ ഇഷ്ടം ഇപ്പൊ പൂവിടണോന്ന് അങ്ങനെ ഇല്ല ആദ്യൊക്കെ പൂവിനേനീ താല്പര്യം
ഏഹ് ഇപ്പൊ ഇങ്ങനന്നെ തൈകളൊക്കെ വെക്കോ ഇങ്ങനെ മാവ് തൈ അങ്ങനത്തക്കെ
ആഹ് ഇപ്പൊ ഇവ് ആഹ് ഇപ്പൊ ഇവ്ടാ മറ്റേ പിന്നെ ആയൂർ ജാ അതില്ലേ എന്താ വിയറ്റ്നാമിലെ അങ്ങനത്തൊരു ചക്ക ചെറിയ തയ്യിന്റെ ആഹ് വേഗം കയിക്കണ് ആഹ് ആ ചക്കണ്ട് അതിപ്പോ രണ്ട് മൂന്നാ രണ്ട് മൂന്ന് ഇപ്രാവശ്യണ്ടായി പിന്നെ മാവ്ണ്ട് റമ്പുട്ടാണ്ട് അബിയൂണ്ട് ഒക്കെ തയ്യ്ണ്ട് ഒക്കെ പിന്നെ കായും ആയില്ല്യ റംബൂട്ടാമ് ഇപ്പൊ ഇപ്രാവശ്യം ഇ കൊറച്ച് കായണ്ട് പിന്നെ ആയിട്ടില്ല ട്ടോ അത്ങ്ങനെ വരുന്നേ ഉള്ളു ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇപ്പൊ ആദ്യായിട്ട്ണ്ടാവാണ് പിന്നെ ചക്ക നല്ലോണം കിട്ടീട്ടോ ചക്ക ഇഷ്ടം പോലെ കിട്ടി മങ്ങേം കിട്ടി ആഹ് ആഹ് ആഹ് അത് ഞങ്ങളിപ്പോ താ പിന്നെ പുതിയ വീട് വെച്ചതാ രണ്ട് രണ്ടര വർഷം ആവണേ ഉള്ളു ഇപ്പൊ ആഹ് അപ്പൊ ആഹ് ആഹ് അപ്പൊ ആഹ് അപ്പൊ നല്ല താല്പര്യല്ലേ കൊറച്ചു ഫസ്റ്റാവുമ്പോ അപ്പൊ അവിടെങ്ങെനേ
സ്ഥലണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വേഗം വെള്ളം മൂടണാ സ്ഥലാ അപ്പൊ അങ്ങനെ ഒറപ്പിച്ച് വെക്കാൻ പറ്റില്ലാ ചെടികളും ഉം വല്ലാതെ ചെടികളൊന്നുല്ല അല്ല പൊയ ന്റെക്കട്ത്തായിട്ട് ആഹ് വേ ആഹ് ആഹ് വേഗണ്ടാക്ക്‌ണ ആഹ് ചെടികളൊക്കെ വിറ്റൂ വേഗണ്ടാവണേ പച്ചക്കറികള് അങ്ങ അങ്ങൻത്തക്കെ വിറ്റൊ ഉം ഇപ്പ ഇപ്രാശ്യം നാ ആ ടൗണേര്യയിലാണ് ക്ഷെ പൊയണ്ട്.
ആണ്ട് ആ അയ്ന്റെ സൈഡ് ഭാഗത്താവുല്ലെ വെള്ളം കേറേണ്ടോ?
വെള്ളം ആഹ് ആദ്യൊക്കെ കേറി ഇപ്പൊ ഈ രണ്ട് വർഷമായിട്ട് കേറി ആഹ് അ അയ്ലൊക്കെ ഫുള്ളായിട്ടും കേ
ആഹ് ആഹ് ആഹ് ഇന്റൊരു ഫ്രണ്ട്ണ്ടായിനി ഓലെ വീട്ടിലൊക്കെ രണ്ടായിയത്തി പതിനെട്ട് നല്ല വെള്ളം കേറീനി.
ആഹ് വടെ സീലിങ്ങിന്റെക്കെ അത്രക്കെക്കായിനി വെള്ളം.
ആഹ് ഓലെ വീട് പിന്നെ ഒരു ഭാഗം വീണ്. ഇന്റെ ഫ്രണ്ടിന്റെ വീട് ഒരു ഭാഗം പൊതർന്ന്ട്ടേ ആഹ് വീണ് പിന്നെ ആഹ് പൊഴന്റട്ത്തായിട്ടാണ് പൊഴന്റെ വക്കർഞ്ഞാ അമ്മള് പോയാ പൊഴ കാണൊന്നുല്യ ക്ഷെ ആ ഏരിയേക്ക് കേറി വന്ന്ട്ടേ
ആഹ് ഇവടെ അങ്ങനെണ് പൊയ കൊർച്ച് താഴെ ക്ഷേ ചെറിയ തോട് കനാല് അങ്ങൻ
ആ ആ ആ ആ നല്ല രസണ്ടാവും കാണാന് ലെ നല്ല ഭംഗിയുള്ള സ്ഥലേകാരം പൊറത്തൂന് വന്ന് കാണ് നോൽക്ക് നല്ല ഭംഗിയി ക്കാരം അനുഭവിക്ക്‌ണോൽക്ക് വല്ല്യെപ്പൊ അത്ര വലിയ രസണ്ടാവൂല
ആ അ എനിക്ക് ആദ്യം വന്നപ്പോ ണ്ടായിന് ഇപ്പോ കണ്ട് കണ്ട് ശീലായി ആ ഞങ്ങളെ അവിടെ ഇങ്ങനെല്ല ഞങ്ങളെ അവിടെ മലേന് മലന്റെ ക്കെടുത്തായിന് പൊയീതൊന്നും അങ്ങനെല്ല ഇന്റെ കൽ ഇന്റെ സ്വന്തം വീട്ടില്
ആ ആ ഇപ്പൊ കൊറച്ചായിനാ അധികായില്ലല്ലേ കല്യാണം കഴിഞ്ഞിട്ട്
അഞ്ച് മോള് അഞ്ച് വർഷായി അഞ്ചാറ് വർഷായി നോക്ക്പ്പ നാല്ലരസ്സയി കല്യാണകഴിച്ചരെ ഉം ഉം പിൻ വീട്ടില് സ്വന്തം വീട്ടില് ഇന്ക്ക് അ താ ത്താരും അനിയത്തിം മ്മീം അവിടിം ഇപ്പല്ല
ആന് ആഹ്
ഉം അവിടെ എങ്ങനെ മഴ പെയ്താലും അധികം മഴെയ്താല് മണ്ണിടിച്ചിലുണ്ടാവും രണ്ടിടത്തും അങ്ങനെന്നെ മണ്ണിടിലാണ് മലായതോണ്ട് ആ രണ്ടോടത്തും ഡെയ്ജറന്നെ അവിടെ മണ്ണിടിച്ചില് കഴിഞ്ഞ ആ വെള്ളപ്പൊക്ക ഇതില് മണ്ണിടിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അടുക്കള ഭാഗം ഒരു ഭാഗം ഒന്നായിട്ട് പോയിനി
ആണോ ഔ കഷ്ടപ്പെട്ടുണ്ടാവലേ ആകെ ഈ വെള്ളത്തിന്റെ മാതിരിയല്ലേ ഈ മണ്ണ് വെള്ളംന്ന് പറഞ്ഞാ ഒലിച്ച് കഴിഞ്ഞ് പോകുമ്പണ്
അമ്മക്ക് ആഹ് മറ്റേ മണ്ണിടിച്ചില് അവിടെന്നെ ഉണ്ടാവും പക്ഷെ വെള്ളം കേയറുന്ന ഞമുക്ക് കാണാ കഴിയും അങ്ങനെ കേറണ്ട് കേറണ്ട്ന്ന് പക്ഷെ മണ്ണിടിച്ചാൽ നമ്മക്ക് ഒന്നും കാണാൻ കഴയില്ല അവിടെ നമകറിയ പക്ഷെ പണ്ട് നമ്മള് പ്രായായോൽക്കൊക്കെ അറിയിം ആ ആ ന്നാ ശരി